ഹലോ ആ കേൾക്കാം കേൾക്കാം
ആ എന്തെട് എന്തോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അ പറഞ്ഞോ എന്തൊക്ക്ണ്ട് വിശേഷൊക്കെ
വിശേഷം എന്നാ നല്ലായിട്ട് പോകുന്നു അവിടെയോ
മഴയ്ണ്ട അവിടെ
മഴ ഇത്തവണ ഇപ്പ കൊറവാ കഴിഞ്ഞ ദിവസൊക്കെ രണ്ടു മൂന്ന് ദിവസം ചാറി ഇങ്ങനെ പോയേ ഇന്നിപ്പം മൂടി നിക്കുന്നു എടക്ക് വെയ്ലുണ്ട് എ
ആ ആ ഇവടതെ രാവിലൊന്ന് ആ രാവിലൊന്ന് പെയ്തിപ്പ നല്ല വെയ് ണ്ട്
ആണല്ലേ ആ ആ ആ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു ഓ നോമ്പൊക്കെ ആയിരി ക്കൊല്ലോ ല്ലേ ആഹ ആഹ അപ്പഴ്ത്തേക്ക് വയ ഇവിടെ കയിച്ചു ആ കഴിച്ചു നേരത്തെ അപ്പ ഫുഡ്‌ ചോറായിരുന്നു ചോറ് മീന് മി കറിഉണ്ടായിരുന്നുമീൻവറുത്തെഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉം
പച്ചക്കറിഒന്നും ഉണ്ടായില്ല
പച്ചക്കറി കെഴങ്ങില്ലേ കെഴങ്ങ് മെഴുക്കുപെരട്ടി വച്ചതുണ്ട് പിന്നെ അച്ചാറുണ്ട് അതൊക്കെണ്ട് ഉം ആഹ
ധാരാളം അതെ അതന്നെ വേണ്ട ണ്ട മീന് മാത്രം മതിട
ആ മാത്രം മതി
ഏ
പിന്നെ ഇനിയിപ്പോ വൈകിട്ടത്തേക്ക് എന്തേലൊക്കെ ഇതുണ്ടാക്കണമായിരിക്കുല്ലോ
ആ വൈകിട്ട് ആ എന്തേലും ഉണ്ടാക്കണം
ആഹ് ഹഹ വീട്ടില ആരൊക്കെയുണ്ട്
വീട്ടില് ഞാനും പിള്ളേരും ഹസ്ബൻറും മൂന്ന് പിള്ളേരുണ്ട് ആ മോന് പ്ലസ് ടു എഴുതിയ ക്കണെ മോളൊമ്പതില് പിന്നെ എ ളയാളെ ഇളെഒരുമോനുണ്ട്അത് യു കെ ജിയില്
ടു കെ ജി ആ ആ ഇടെ എനിക്ക് ഒരാള എനിക്ക് ഒരാളേ ഉള്ളൂ ഒരുമോള്അവളെഎൽ കെ ജിയിലാപഠിക്കുന്നെ
ആഹ ആഹ ആഹ
ആഹ...
ആ
ഉം
വീട്ടിൽ പച്ചക്കറിയൊക്കൊണ്ടാ
ആ ഇവിടെ അങ്ങനെ കൃഷിയായിട്ട് പച്ചക്കറികളൊക്കെ കുറവ മുളൊക്ക ഇല്ലേ അത
ആഹ
ആ ആ അതൊക്കെയെ ഒള്ളൂ പിന്നെ നമുക്കെ കല്ലാണ്ട് ഏലവും കുരുമുളക കാപ്പി അതൊക്കെയാണ് കൃഷി കൂടുതലത് ആ ഇവിടെ പച്ചക്കറി ആ അതെ നമ്മളളെ പച് ഏത് പഴുക്കുമ്പോൾ വരിച്ചിട്ട്് മറ്റേ സ്റ്റോറുണ്ട് അവിടെ കൊണ്ട് കൊടുത്ത ഉണക്കിയിട്ട് ആ എന്നിട്ടൊണക്കും ഒണങ്ങി എടുത്തിട്ട് വിയ്ക്കും ഇവിടിപ്പം ഉണങ്ങി ഒരു കിലോയ്ക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെഒണ് ഒരു കിലോ ഒണങ്ങുന്നേ അതിന് പിന്നെ പച്ചക്ക് ആഹ് നല്ല വിലയുണ്ട് പച്ചയ്ക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ ആയിരത്തി മൂുന്നൂറൊക്കെ കിട്ടത്തുള്ളേ അപ്പം ഒണക്കി ഒണക്കി കൊടുക്കുന്നതിന് നമ്മളെ ഒണക്കൂകൂലി കൊടുക്കണം ഈ സ്റ്റോറിലെ ഇപ്പം ഒരു കിലോ ഉണങ്ങുന്നതിന് എത്ര ഇരുപത് രൂപൊക്കെ വീതം കൊടുക്കണം, മ് അവിടെ ഏലോൺ ഏലക്ക അതൊക്കെ മേടിക്കുമായിരിക്കും ലു വെല കൊടുത്തെ ആ ആ ആ ആഹ് ഇവിടെ മൊത്തം അതകാണ് കൂടുതലും കൃഷി ഉം അങ്ങനെയൊക്കെയാ
ക്കണ്ടായോ ച
ആ അതൊക്കെ ഉണ്ട് ചക്കേം മാങ്ങയുണ്ട് മാങ്ങ ഇത്തവണ കൊ റവായിരുന്നു അപ്പം പൊറത്തൂന്ന് മേടി ചേ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാ മാങ്ങ ഭയങ്കര ഇഷ്ടമാ അന്നേരത്തേക്കും അത്റ മൊ മേടിച്ചു പിന്നെ ഇടയ്ക്ക് ഇവിടെ കിട്ടും ഒന്ന് രണ്ടെണ്ണം ഒക്കെ വീണും ചിലതൊക്കെ ഭയങ്കരമായിട്ട് അഴു യിട്ടായിരിക്കും ചിലത് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ ആഹ നേരം പിന്നെ പുറത്തനിന്ന് മേടിക്ക ചക്ക പിന്നെന്നുണ്ട് ഇന്നും ചക്ക വേയിച്ചോണ്ട് പിന്നെ അത് മറ്റേ വറക്കുവല്ലോ എനിക്ക് എനിക്ക് വേപിക്കുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലേ വറുക്കുന്നതാ കുറച്ച കൂടി ഇഷ്ടം ആഹ അതാ ഇഷ്ടം ടേസ്റ്റ് അതന്നെ അതുകൊണ്ട് വറുത്തായിരിക്കും കൂടുതലും കഴിക്കുന്നെ ആ അവിടെയോ ചക്കയട യത്തിന്റെയൊക്കെ സീസൺ കയിഞ്ഞോ
കയിഞ്ഞിട്ടില്ല ഞങ്ങക്കവിടുന്നില്ല കന്റ വീട്ടീന്നൊക്കെ കഴിക്കുന്നൊക്കെ കൊണ്ടും മങ്ങനൊക്ക ഇവിടെ വച്ചെ ജെയിച്ചു നിങ്ങളടയുണ്ടാക്കും പയിത്ത ഒക്കെ കിട്ടിയാ അടുയുണ്ടാക്കി
ഓ ഓ ആ അങ്ങനെ അല്ലേ
ആ അങ്ങനെ തോരൻ വച്ചേക്കും
ഓഹോ ഹോ ഹഓ ഹോ ആഹ പിന്നെ ഈ ചക്കയൊക്കെ പ ട്ടു കഴിഞ്ഞാ പിന്നെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാലോ ഇപ്പ ഇപ്പം ന്തോട്ടെ എന്താ വേണ എല്ലാ ഈ സംഭവം കൊണ്ട ഉണ്ടാക്കറല്ല ഉം ഹെഹെ പിന്നെ അവിടെ നമുക്കെ ന്നാ പ്രധാനായിട്ടെ കൃഷി
ഇവിടെ ഞങ്ങക്കങ്ങനെ പ്രത്യേകിച്ചെ കൃഷിയൊന്നുമില്ല ഞങ്ങക്കതിനുള്ള സ്ഥലമില്ല
ആ എല്ലാം മതിൽ ക്കെട്ടിനു ഉള്ളിലായിരിക്കും
മൊത്തം കട്ടയൊക്കെ വിരിച്ചേക്കുന്ന കാരണം ഞങ്ങക്കൊന്നും നടാനും പറ്റുന്നില്ല
ആ ആ ആ ഇവിടെ നമുക്കെ വീടെ ഇന്റെ ഇതു നോക്കി
കുമ്പളങ്ങൊക്കെ ഒണ്ടാർന്നു ഏ
ആ ഇവിടെ കൂടുതലും പിന്നെ സ്ഥലം ആയതു കൊണ്ട് എല്ലാരും ഏലാതും കൂട്ടുള്ളതൊക്കെയാ കൂടുതലും നടുന്നത് ആ അങ്ങനെതുണ്ട് ആ ആ അതാണ്
ആ
ആ വെക്കേ ഷൻ കൊഴപ്പില്ലായിരുന്നു
ടൂറൊക്കെ പോയോ
ആ ടൂറ് നമ്മള അടുത്തുള്ള കുറ സ്ഥലത്തൊക്കെ പോയി കുഞ്ഞഞ് അവള് വര ഇനിയിപ്പോ സ്കൂള് വ പ്പ അല്ലേ ആ അങ്ങോട്ടു പോവല്ലേ അപ്പൊ അയിനു മുന്നേ എവിടെ ലുമൊക്കെ പോണെന്നും പറഞ്ഞാ അങ്ങനെ പോയി പിന്നെഅങ്ങനെ വെക്കേഷൻആയിട്ട്ലോങ് ട്രിപ്പായിട്ട് എങ്ങുംപോവാറില്ലയി കൊള്ളടുത്ത് പോവും ആ ക്കടക്ക് മൂ്ക്ക് ഒക്കെ പോകുന്നു സിനിമ കാണാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഇതായിട്ടൊക്കെ അങ്ങെ പോവും അവിടെ ആ ഹസ്ബൻഡ്ന്റെ ന്നാ എടുക്കുവാ
ഉ ഡ്രൈവറാണെ
ആ ആ ആ ആ ഇവിടെ ഹിറ്റാച്ചിഓടിക്കുവ ഹിറ്റാച്ചിഇല്ലേക്രെയിൻ ആഹ് അതിന്റെ പണിയാ ഉ അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങള്
പേരയൊക്കെ പണതാപ്പാ
പേരാ ആ നമുക്ക് നേരത്തെ ഒ ണ്ട്
ഉണ്ടല്ലേ
ആ ഇവിടെ പിന്നെ കൂടുതല ഉണ്ടല്ലോ വല് വീടന്നോട അല്ല എല്ലാരും അത്യാവശ്യം ഒരു നല്ലൊരു അങ്ങനെ നോക്കത്തുള്ളൂ വല്ല്യ വീടായിട്ട് വക്കല അല്ല തല ഏല അങ്ങനെ കൃഷിയിലോട്ട ട്ട കൂടുതലും നോക്കുന്നെ വീട് മെയിന്റെയിൻ ചെയ്യുന്നതൊക്കെ പൊതുവെ കുറവ പിന്നെ ചെയ്യും മാ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ അടിക്കും ആ വർഷാ വർഷം ഇങ്ങനെ പുതുക്കും പക്ഷേ എന്നാലും വല്യ വീട് അങ്ങനെ അങ്ങനത്തെ രണ്ട നില വീടക്കെ ഇവിടെ കുറവാണ് ഒരു നില അങ്ങനത്തെൊക്കെയ മെയിന ആയിട്ട് ഉ പിന്നെ സ്ഥലംള്ള ആ അതെ ഇവിടെ ആ അതെ അതെ അതെ അതാ ഞാൻ ചോദിച്ചേ മധുരിന്റെ അകത്താണോ അപ്പം കൃഷിയൊക്കെ ചെയ്യാാനും സൗകര്യം കുറവായിരിക്കല്ലോ
ആഹ് ആഹ് ആഹ്
എവിടാ പിന്നെ അങ്ങനല്ല ആ വീടിങ്ങനെ വീട് ഇപ്പൊ ഒത്തിരി ഒത്തിരി ദൂരല്ല എന്നാലും ഇപ്പം കൊറച്ച്ങ്ങനെ ഗ്യാപ്പുണ്ട് നല്ലേ തലം ഇത്ര ഉള്ളതോണ്ടേ എല്ലും അടുത്തടുത്ത്ന്നാൽ പോലും ഒരു മ ഇതിന്റെ അപ്പുറത്ത്ന്നല്ല കുറച്ച് ഇപ്പറം ഇച്ചിരി മാറി മാറി സ്ഥലം ഇഷ്ടം പോലണ്ട് ആ അവിടെ ഇപ്പൊ വെള്ളത്തിനൊക്കെ എങ്ങനാ
ഇമ്മടെ വെള്ളത്തി കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഞക്ക് വെള്ളം വേനലായാലും വെള്ളം ഉണ്ടാവും വെള്ളത്തിന് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല അവിടെയാ
ഇവിടെ നമുക്ക് കിണറും കുളവും ഉണ്ട് അപ്പം ഇത്തവണത്തെ വേനൽ കിണർ കുറച്ചങ്ങ് വറ്റ റ്റി പോയായിരുന്നു പിന്നെ കുളം തേകി വൃത്തിയാക്കി അതന്നായിരുന്നു വെള്ളമൊക്കെ എടുത്തോണ്ടിരുന്നത് ഇപ്പം പിന്നെ മഴ പെയ്തപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ കുളം ഒരിക്കലും വറ്റുന്നേല്ല അതിപ്പ എത്ര വ ആണെങ്കിലും നല്ലോണം അതിനകത്ത് വെള്ളം കാണുവേ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എങ്ങ ആ അത് ആ മോട്ടർ വെച്ചിട്ടുണ്ട് അന്നിട്ട് അതിനാത്ത് ടാങ്കിലോട്ട് വെള്ളം അടിച്ച ച്ച എടുത്തുകൊണ്ടിരിക്കുന്ന
ആ
ആ അങ്ങനെയൊക്കെയാ പോന്നേ അവിടെ ആ അവിടെ എ അങ്ങനെ ആ വെള്ളം
ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നില്ല ഞങ്ങള് നാല് വീട്ടരാണ് വെള്ളം ഉപയോഗിക്കുന്നത് കൊഴപ്പൊന്നില്ല വെള്ളത്തിന് ഇതുവരേം ബുദ്ധിമുട്ട് ഒരു കിണറുള്ളൂ ഒരു കിണറി ല്ല നാല് മോട്ടർ വച്ചേക്ക
ആ അങ്ങനെ എടുക്കുംല്ലേ ആ ആ ആ ഹാ ഹാ അതപ്പൊ എളുപ്പ അന്നേരം വെള്ളം അത അങ്ങനെ മാറ്റി വരാ
ഇല്ല ഇല്ല വെള്ള ഇതുവരെ വറ്റിട്ടില്ല
ഓ ഓ ഓ ആ അങ്ങനെയൊക്കെല്ലെ ഉം പിന്നെ വേറെ എന്തോ
ട്ടാസ്കൂ കംപ്ലീറ്റയാ
ഇല്ല ആ കുറച്ചൂടെ ഉണ്ട് ആ പിന്നെ ഏ എന്താ പറയാവന്നേ ആ വേറെ ആരുണ്ട് സഹോദരങ്ങളൊക്കെ ഉണ്ടോ
ആ ഉവ്വവ്വ ഞങ്ങൾ വലിയ ഫാമിലിയാണ് വലിയൊരു ഫാമിലിയാണ്
ആണോ അപ്പൊ അവരൊക്കെ അടുത്ത് തന്നെയണോ താമസിക്കുന്നത് അതോ
ആ അവിടെ തൊട്ടടുത്ത് തന്ന കൊറച്ച് ഒരു സ്റ്റോപ്പ് വ്യത്യാസക്കരും
ഓ ഓ ഓ ഹോ ആ ഇത്ര വ്യത്യാസേ ഉള്ളു അല്ലേ
ആ വൈകുന്നേരത്തേക്കെ എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവ
പ നമ്മള അങ്ങനെ ഉണ്ടാക്കല ഒക്കെ കുറവ ഈ ചക്കൊക്കൊണ്ട് അതൊക്കെ വ ള്ളല്ല അ വായിക്കിട്ടൊക്കെ തന്നെ പുറത്തൊന്ന് മേടിക്ക അതൊക്കെ ഉള്ളു പായ്റ്റിലേക്കെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ സ്ഥലത്തോട്ട് അങ്ങനെ കൊറ ചിലപ്പോ മറ്റേ പഴമ്പൊരി ഇല്ലേ ഏത്തക്കാബോളി ഇല്ലേ പഴ പരീന്നാരിക്കും നിങ്ങളൊക്കെ പറന്നാരിക്കും ആ ആ ഞങ്ങളെ ഏത്തക്കാ ബോളീന്നാ പറയ്ന്നെ അ അത്ണ്ടാക്കും പരിപ്പ് വട ഉണ്ടാക്കും അങ്ങനത്തൊക്കെ ഉള്ളൂ അല്ലാണ്ട് വലിയ വലിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല മെഡിക്കാല പതിവ് അങ്ങനെയൊക്കെ പിന്നെ ചെലപ്പോ എന്തേലു ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ഫോണിൽ നമ്മള് വീഡിയോ ഒക്കെ കണ്ടിരിക്ക്പം റീല ഒക്കെ കണ്ടിരിക്കുമ്പ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്തേലു ഒക്കെ ഉണ്ടാക്കോ അത അത്രല്ല ആ
ഉം രാത്രിയൊക്കെയാ രാത്രിയൊക്കെ ചോറ് തന്നെയണാ
അല്ലല്ല അവള് രാത്രി കൊച്ചിന് ചോറ് കൊ കഞ്ഞായിട്ടൊക്കെ കൊടുക്കും അവക്ക് പൊതുവെ രാവിലെയാണെ പലഹാരം ഉണ്ടാക്കുന്ന അത്ര അങ്ങോട്ട് വലിയ താൽപ്പര്യംല്ല അവള അച്ഛനും അങ്ങനെ ചോറോക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ ഈ മാങ്ങാപ്പഴം അങ്ങനെ ഫ്രൂട്ട്സ് അത് ഇഷ്ട എന്നാലും ബേക്കറി ഐറ്റംസ് അങ്ങനെ വലുതായിട്ട് കഴിക്കലില്ല അതുകൊണ്ട് ഉം നമ്മളെങ്ങനത്തെ ഒരു ഇതില്ല നേരം വരമ്പഴാ ആണെങ്കലും ചോറും മീനും ഭയങ്കര ഇഷ്ടമാണ് ഉം ഉം ബീഫ് ചിക്കന് മീനാ അപ്പം സ്കൂൾ വിട്ട് വരുമ്പോഴാണേലും അതൊക്കെ ഉണ്ടെങ്കി ആ കഴിക്കാൻ ഭയങ്കര ഇഷ്ടവാ മ് അന്നേരം അതൊക്കെ അങ്ങനെ വറ് വറുക്കുന്ന ഇഷ്ടം മീൻ കറിയത്ര ഇഷ്ടില്ല വറുത്ത് വെക്ക വറ്
ആ എല്ലാ വീട്ടിലും അത ആ സ്കൂളൊക്കെ അടുത്താണാ?
എന്തോ
സ്കൂളൊക്കെ അടുത്താണാ
ച്ച കൊറച്ചങ്ങോട്ട് പോണം സ്കൂൾ ബസ്സ ഉണ്ട് അപ്പ അതിന് പോയി വരിക ചെയ്യാ ആ
ഫ്രീ ആയിട്ട് ഇരിക്കുവായിരിക്കുവല്ലെ
ആഹ് ഇപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്യാ മൂന്ന് മണിയൊക്കെ ആമ്പോ വരുവ അന്നേരത്തേക്കും വിളിക്കാൻ പോണം അപ്പോ ഒരു ഗ്രൂപ്പ്ണ്ട് അതിലിപ്പോ ഇന്ന സ്റ്റോപ്പെത്തി പിന്നെ സ്റ്റോപ്പ് എത്തീന്നും പറഞ്ഞു അവര് ആ മെസ്സേജിടും അപ്പ അതനുസരിച്ച് അ അതനു നമ്മ അവരെ വിളിക്കാൻ ചെല്ലണം ആ അങ്ങനെയ
ആഹ് അന്നാ ശെരി ഓക്കെ. വേറെ ആ എന്നാ ഓക്കെ. ആ ഓക്കെന്നാ ശരി ആ ആ ആ